ഹലോ ഹലോ
കേക്കാൺണ്ടോ
ക്കുന്നുണ്ട്
ആഹ്‌ ആഹ്‌
ചോറെല്ലാം തിന്നാ ചോറെല്ലാം തി ന്നാ
ആഹ് ചോറിനിന്ന് മത്തി കിട്ടിത് മത്തിക്കറിയും ചോറും
ആഹ് ഞാനീ ക്ലാസ്സിന് വന്നി കിട്ടന്നൊള്ളെ അപ്പ അത് ചോറും ഇതെല്ലാ എടുത്തിട്ടാ വന്നേ
അയ്ശെരി ഇപ്പൊ ക്ലാസ് ഇതിലാണള്ളത്
ആ ഇപ്പൊ ബ്രേ ക്കം
ആഹ് ആ ആഹ് ശരി വേറെന്തൊക്കെ എന്താണ് കൊടുന്നത്
ചോറും ചോറും മീൻ കറിയും വറവും
ആഹ് ആഹ് അയ് ശെരി വേറെ ന്തക്കെയാ വിശേഷം ഉം
ക്ലാസ്സൊക്കെ നലേ എക്സമായൊണ്ട് ആ ഒരു ടെൻഷൻ ഒണ്ട് അടുത്ത മാസം എക് സാം വന്നപ്പോ ഓ ആഴ്ചക്ക് മൂന്നാസം ഇവിട ഇരുന്ന് പഠിക്കും മൂന്ന്സം പ്രാക്ടിക്കല് ചെയ്യാൻ ഉള്ളിക്കേറും അങ്ങനെ ഇന്ന് പഠിക്കാൻ വേണ്ടി വന്നയാ
ആ ആഹ ആ എല്ലാത്ത ദിവസം വീട്ടിലിരുന്നു പഠിക്കൂല്ലെ
പഠിക്കും രാത്രി
ആ ആ പിന്നെ എത്ര മണി വരെണ്ട് വൈകിട്ട് ട്ട് നാലുമണി വരെ ഉണ്ടോ ക്ലാസ്
അഞ്ചര വരെണ്ട്
അഞ്ചരരണ്ടല്ലേ എങ്ങനെ പോവാ ബസ്സിനോ അതോ
ബസ്സിന് തന്നെ സ്കൂട്ടി ഇല്ല പഠസിനില്ല പഠിക്കണോന്ന്ണ്ട് പഠിക്കണോന്നുണ്ട് ഇത് കയിഞ്ഞിറ്റ് നോക്കണം പിന്ന ഇത് ബസ്സൽന്നെ പോവും അഞ്ചരയാവും പിന്നെ വീട്ടിലെത്താൻ ആറരല്ല ആകും
ആ ആഹ് നേര വൈകൂല്ലേ
ആ ലയിറ്റാവും
ആ വേറെന്തൊ ക്കെ വേറെന്തൊക്കെയ വിശേഷം ഫ്രണ്ട്സ ഒക്കെല്ലേേ
ഫ്രണ്ട്സൊക്കെ ഉണ്ട് നാലഞ്ച് ഫ്രണ്ട്സ്ണ്ട് അവര ഒന്നിച്ചെന്നെയാ പടിക്കു
ആ ആ പിന്നെ വറെന്താ
നിങ്ങള് ഫുഡ് എല്ലാം കഴിച്ച തുൊടലെന്തെന്നാ
ഒക്കെ കഴിച്ച് നമസ്കാര നമസ്കാരം കഴി ആ ആ
ഉറങ്ങാൻ പൊക്കാ
ആ ചെലപ്പോ ഒന്ന് ഉറങ്ങു ഉർക്കങ്ങനെ വരുണ്ട് അപ്പൊ ഞങ്ങൾ വെറുതൊന്ന് വിളിച്ചു വെക്കിയതാണ് പിന്നെ ആഏ വേറെന്തെല്ലാം വിശേഷം വീട്ടിലെ എല്ലാർക്കും സുഖല്ലേ
വീട്ടിൽ എല്ലാർക്കും സുഖം തന്നെ അങ്ങ പോന്ന് കഴഞ്ഞാച്ചയും അയിന്റപ്ര തയ്ച്ചാല എല്ലാർക്കും സുഖില്ലാണ്ടായിപ്പോയി
ആഹ ഇപ്പ ഈ മഴയും കാലാവസ്ഥൊക്കെ ആയിട്ട് എല്ലാവർക്കും എല്ലോടത്തും അസുഖങ്ങളക്ക
ആ ഇപ്പൊ ശിഖല്യും തുടങ്ങി ല്ലേ
ആ ആ അതന്നെ അതും പേട്യാണ് എന്തേലും ചെറുത് വരുമ്പോ ഓക്ക് പേടിയാണ്
ആ അതെ
അത് ജലദോഷം പണി ഇല്ലാത്ത വീടില്ല ഒരാൾക്കും വന്നാമതിലേ പിന്നെ അങ്ങനെ എല്ലാർക്കും അത് ബാധിക്ക
ആ അതെ അതാ പേടി പിള്ളേർക്ക് കുഞ്ഞ് മക്കൾക്കെല്ലാം
ആഹ് പിള്ളേർക്കൊക്കെ വന്നാ പിന്നെ
വന്ന് കഴിഞ്ഞാലാന്ന് എടങ്ങാറ്
ആഹ് എടങ്ങേറ് അതെന്നെ പിന്നെ ഒരാൾക്കും മതിയല്ല ഒരാൾ വന്നാമതില്ലൊ വീട്ടില് പിന്നെ എല്ലാവർക്കും അത് ബാധിക്കും ക്കെല്ലെ
അതെ രാത്രി വന്നാല് പകരുന്ന എല്ല ഇതും
തന്നെയല്ലെ
ഉം
പിന്നെ എന്താ അവിടെ മഴൊക്കെ ഒ മഴക്കെ
ഇന്നലാ രാത് ത്രി മഴണ്ടേനു രാവിലെ വരെ ഇണ്ടേനു ചെറുങ്ങനാ
ആ ആ ഇവിടെന്ന് രാവിലെ നല്ല മഴയായിരുന്നു ത ബീരമഴായിയിരുന്നു എന്നിട്ട് ഇപ്പോ കുറച്ചായിട്ടുള്ളൂ പോ കൊറഞ്ഞി നല്ല വെയിലൊക്കെണ്ട്
ആഹ്
രാവിലെ സ്‌കൂള് പോയ ടൈമിലൊക്കെ നല്ല മഴയാരുന്നു കുട്ട്യാള് സ്കൂിൽ പോയ ടൈമൊക്കെ നല്ല മഴയായിരുന്നു
ആഹ് ആഹ് ആഹ് ഉം
പിന്നെ
സ്കൂള് പിള്ളേരെ വരാ ലേറ്റാവോ
ആ അഞ്ചുമണിക്ക് കഴിയും
അഞ്ച് മണിയോ
ആഹ് ആഹ്
ഉം
ഉം മേ എന്തൊക്കയാ വിശേഷം?
പണിയേയിരിക്കും അല്ലേ
ആഹ് കഴിഞ്ഞ ഇപ്പൊ രാവിലെ ഇപ്പോ കഴിഞ്ഞ് വൈകിട്ട് വെല്ല്യ പണിയൊന്നും ഇണ്ടാവൂല അ രാവിനതല്ലാം ഒരു വിവിധം പണിയൊക്കെ തീർക്കല്ലോ
രാത്രി ഫുഡ്ല്ലാക്കണ്ടേ
ഈ രാത്രിക്ക് അങ്ങനെ ഉച്ചക്ക തന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ ഒപ്പക്ക് മാത്രം ഉ ചോറ് വറ്റും അപ്പോൊ കുബ്ബൂസ് പാക്കേജ് നമ്മള് വീട്ടില ഉണ്ടാക്കൂല കറി ഉച്ചക്കത്തെ കറി തന്നെ കുബൂസ് മേടിക്കും അത് അത് നിക്കും
ഓ നമ്മക്ക് എന്തല്ല ആക്കണം നമ്മൾ ഉച്ചക്കത്തെ എല്ലാം കഴക്ക
ആഏ രാത്രി നിർബന്ധണല്ലേ എല്ലാർക്കും
എല്ലാർക്കും വേണം ഉം നിങ്ങള് സ്പെഷ്യൽ ഫുഡ് എല്ലാം ആക്കവാ കുയ്മന്തി ഫ്രൈഡ് റൈസ് അങ്ങനത്തെല്ലാം ആാക്കുവ
ആഹ് അക്കെകേക്കും
ഇതുവരെ കുയി്മന്തി ആക്കീനില്ല
പുറത്തന്ന് വാങ്ങിക്കള്ളൂ അല്ലേ
കുയ്മന്തി ആക്കണ്ട അറിയില്ല
ആ ആ നമ്മള് അത് കൊക്ക്
പണിയൊന്നുംില്ലല്ലാന്ന് തോന്നും അല്ലേ
ബിരിയാണി ഒക്കെ നിൽക്കോളും എളുപ്പം മന്തി ഉണ്ടാക്കുന്നതാ മന്തി ണ്ടാക്കുന്ന എളുപ്പം അതിലപ്പോ ആഹ് ചം കുറവല്ല ന കുറ സവാള വഴറ്റ ഉണ്ടാക്കിയ വ
ചിക്കൻ ആദ്യം ചിക്കൻ ആദ്യ ഇതാക്കി വെക്കണംല്ല മസാലെല്ലാം
ആഹ ല തേക്ക് കൊറച്ചൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം സെറ്റ് ചെയ്യ സെറ്റ് ആവാന് ഓയിലൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അതിട്ട് എളുപ്പമാണ് ഉണ്ടാക്കാൻ മന്തി ഉണ്ടാക്കാനാണ് എളുപ്പം നമുക്ക് ആരെങ്കിലും ഇപ്പോ വരാണെങ്കിൽ പെട്ടെന്ന് ആക്കാര്െ എളുപ്പം മന്ദി ആണ്
ആഹ ആഹ് ആഹ എന്നിട്ട് ആ ചിക്കൻ അങ്ങ് ഫ്രൈ ചെറിയ ഇല് ഫ്രൈ ചെയ
ആഹ ആ് ആഹ ചെറതായിട്ട് അങ്ങനെ പൊരി ടുക്കും
എന്നിട്ട് അയിന്റെ
ആഹ് വെച്ചിട്ട് റ്റ് അയിന്റെ മേതെടും പിന്നെ കൊറച്ച് കണല് ആക്കീട്ട്
കളറാക്ക്ന്നില്ലെങ്ക് ആ മസാല ഒന്ന് ലാസ്റ്റ് എല്ലം കൂടി ആയി കയിഞ്ഞിട്ട് എളക്കിയാലും മതിയല്ലോ ല്ലേ
ആ ആ എളക്കിയാലും മതി ചിക്കൻ ഇങ്ങനെ ഒടയാതെ ചിക്ക് ന്റെ പീസാക്കി നമുക്ക് വേറെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കി പിന്നെ അ അ ഇതാക്കി എന്നിട്ട് മിക്സ് ചെയ്താ മതി
ആഹ് ആഹ് ആഹ്
ചിക്കന് ബീഫ് ഇണ്ടാക്കും. എല്ലാത്തിലും ഉണ്ടാക്കാം. ബീഫിലൊക്കെ പിന്നെ കുക്കറിൽ വെക്കും നമുക്ക് കൊറച്ചോക്കെ ഒന്ന് രണ്ടു പേർക്കൊക്കെ ആണെങ്കി നമ്മക്ക് ചെറിയ കുക്കറിലൊക്കെ അതും നല്ല ടേസ്റ്റ് തന്നെ.
ശരിക്കും മറ്റേ ഈ ചി എന്താ മന്തിയല്ലേ രസോ
ആഹ് ആഹ് ചിക്കന്റെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടല്ലേ ബീഫ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ. ഇഷ്ടം ഇണ്ടാവും
ശേ ചിക്കൻ മന്തിയാ നല്ലേ
ചിക്കനല്ലേ നല്ലത് ഉം പിന്നെ ഇനി നമ്മള് എത്ര ഇത്ര എങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് പൊറത്തുന്ന് മേടിക്കണ ടേസ്റ്റ് കിട്ടൂല നമ്മക്ക്.
ടേസ്റ്റോട ആക്കുന്നവരും ഉണ്ട് അത് വേറെ കാര്യം ടേസ്റ്റോ തേസ്റ്റോടെ ഇതല്ലേ ഉ പിന്നെ ഞങ്ങക്ക് ഫ്രൈഡ് റൈസ് കനറയ അതിന് വല്ല്യ ല്ലോ
മജ്ജി പൂസൊക്കെ ഉണ്ടാഉം. അതൊക്കെ പിന്നെ പാണല്ലോ കുക്കർല് അഞ്ചു പൂസ് പിന്നെ വേറെ എന്തൊക്കെയ ഉണ്ടല്ലോ നിങ്ങളവിടെ പിന്നെ എന്താണ് പൊരിച്ച കറില് സ്പെഷ്യല് ചട്ടിപ്പത്തിരിയൊക്കെണ്ടാക്കാറിയോ
ചട്ടിപ്പത്തിരി കേട്ട്ണ് നമുക്ക് ചട്ടിപ്പത്തിരി അങ്ങനെ ഇല്ല നമുക്ക് വേറെ കല്ലുമക്കായി പിന്നെ ഓരോ പോള ഐറ്റംസ് പ്പേം
ഏ കാൽപോളൊക്കെണ്ടാവൂല്ലേ
ആ
ആ
പിന്നെ വേറെന്താ എതൊക്കെ നിങ്ങൾ സ്ഥിര ആയിട്ടുണ്ടാക്കോ അതോ റമ്ദാനിൽ മാത്രാണോ
അല്ലാ എല്ലാത്ത ടൈമും ഓരോ ദുൾ മൂടനുസരിച്ചാക്കും ചെൽപ്പോ ആക്കാൻ നല്ലൊരു മനസ്സുണ്ടാവും
ആ ആ പിന്നെ പൊതുവെ എല്ലാരും നിങ്ങളോട് അങ്ങനെ തന്നെയണല്ലല്ലേ ഫുഡിനോട് ഭയങ്കര ഇത്ള്ള ആൾ
ആ നമ്മടെ കൊറച്ചടി ഇപ്പൊ ഇതാണ് ഇന്നല്ലല്ലം ഫുഡ് കഴിക്കണോന്നൊള്ള
ആ ഫുഡ് ഇതന്നെ ഒരു പണിയാവൂലേ ഒറെ ഒരു ഒഴിവുണ്ടാവൂലേ ഏത് നേരം ഫുഡുണ്ടാക്കലന്നാവൂലേ പണി
അതെ മൂന്ന് നേരാക്കണം രാവില ഉച്ചക്ക് രാത്രി ചെൽപ്പോ ഉച്ചക്ക് ബിരിയാണിയെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയും അതെടുക്കും
ആ ആ ആ ആ ഉച്ചക്ക് ബിരിയാണി ആണെങ്കി രാ ചെത അല്ലാത്തുസം വേറെ ഉണ്ടാക്കുള്ളൂല്ലേ
ആ ആരു ഇല്ലാത്ത ടൈമിലല്ലെങ്കിൽ ചെലപ്പോ ചോറെല്ലാം തിന്ന് അഡ്ജസ്റ്റ് ചെയ്യും
ആ മ് പിന്നെ അങ്ങനെ ശീലായവർക്ക് പിന്നെ അത് അതന്നെ വേണല്ലോ രാത്രി വേറെ ചോറ് കഴിക്കാൻ ഇഷ്ട്ടൊണ്ടാവില്ലല്ലോ
ക്കാൻ സമയായി
ആ ആ ആ ആ ആയിട്ടില്ല
ഓക്കെ
ഏ ടൈമ് കഴിഞ്ഞു ഏ ക്ലാസ് തുടങ്ങാൻ
ആഹ് ആഹ് ആഹ് ആയി
ക്ലാസ് നടന്നക്കാറ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോരെ ക്ലാസ്സ് കയറാനായോ
ആഹ ആയില്ലേ ഏകദേശം ആയില്ലേ സമയം
ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞോ ഇല്ലല്ലോ ലഞ്ച് ബ്രേക്ക് കഴിയാനായി ഇല്ലലോ
ലഞ്ച് ബ്രേക്ക് കയ്യാറായി നമുക്ക് അരമണിക്കൂറേ ഉള്ളൂ ആ
അരമണിക്കൂറേ ഉള്ളൂ അല്ലേ പിന്നെ സാറമാരൊക്കെ പിന്നെ എപ്പഴാ വരിക വെല്ല അടിച്ചക്കനെ വരുയോ. ക്ലാസ്സിൽ കേയറുവോ
ആഹ് വരൂ ഇപ്പം തന്നെ വരും
അതെ അതെ യെ ആ ഫ്രണ്ട്‌സ് ഒക്കെ തീരു ഉണ്ടാവൂല്ലേ
ആഹ് എല്ലാരും എത്തി ഇനി ഞാനേ എത്താനുള്ളു
അതെ പുറത്ത് നിൽക്കണോ പുറത്താണോ
ആഹ് പുറത്താ ഉള്ളേ ആ ഒന്നെ ആഹ പുറത്താ ഉള്ളേ അപ്പോ ഇനി ഉള്ളില്ക്കറണം
ആഹ
മം മം.
അ ശെരി എന്നാ പിന്നെ ഇനി കൂടുതൽ വായിക്ക നിൽക്കണ്ടാ ക്ലാസിൽ കേറിക്കോ ടൈം ടൈം ആയില്ല ആ ആ എന്ന ടൈ സമയമുള്ളപ്പോ വിളിക്കണ്ട് ട്ടോ
ഓക്കെ ഓക്കെ
ആഹ് ആഹ് ആഹ് എന്ന ശരി ഇക്ക അങ്ങനെ ആയിക്കോട്ടെ
ഉം